ഹലോ ആഹ് ആ കേൾക്കണ്ട് കേൾക്കണ്ട് ഉറങ്ങിയാ ആ ഫുഡ് കഴിക്കൽ കഴിഞ്ഞാ
ഇല്ല ഞ്ഞ നിസ്കരിക്കട്ടെ
ആഹ് ആഹ്
പിന്നെ എന്ത്
ആ പിന്നെന്തെങ്ങനെ
ഉ പോണ്
ഉം ഉം
മഴ ഇവിടെപ്പം ഇവിടെ മഴ നിന്ന്കണ് അവിടെണ്ടോ?
ആ അവിടെ ഇപ്പ നിന്നക്ണ്
ഇപ്പ രാവിലെ മ പോണ ടൈമിലൊെ- പോയുമ്പോ കുട്ടക്കൊരു ഇടങ്ങാറാണ് ഉം മഴാന്ന് പറയാൻ വേണ്ടി മഴൊന്നും പെയ്തില്ലല്ലെ ഈ മാസം
ആഹ് ഇല്ല ഇപ്പഴാണ് പിന്നെ ഇങ്ങനെ ഒരു മയന്റരുത് വന്നത് അതെ അങ്ങന- ഓ അതെ അതാള്ളത് മഴ പോകുമ്പോ നല്ല വെയിലാണ്.
ചൂടു ഉണ്ട് നല്ല ചൂട് എടുക്ക് ണോണ്ട് ആ പുറത്തറങ്ങക്കെ-
നല്ല വെയിലോ
ആ തിരുമ്പീരൊക്കെ ഒന്നണ്ട് നല്ല വൃത്തിയായിട്ട് ഓണക്കി ന്ന്
ആഹ് അതെ ഉണക്കി എടുത്തക്കാൻ പറ്റും അതിനൊക്കെ നല്ലതാ മഴല്ലാഞ്ഞാ വെള്ളല്ലാതെ ബുദ്ധിമുട്ടാവും ചെയ്യും
സുഖല്ല്യാറിയാ
ആഹ് അതെ എല്ലാരുടുത്ത്ന്ന് പരാതികളെ ഉണ്ടാവുള്ളൂ. അല്ല ഉം ഏത് നിന്നാലും പരാതി അതുതന്നെയാണ് ഉം നിങ്ങക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ
ഇല്ലയില്ലാ വെള്ളൊക്കൊണ്ട് അത് നല്ല ഏരിയയാണ് പിന്നെ കെണറുണ്ട് പിന്നെ അതും ഉണ്ട്.
ത
വലിക്കണവർ അടിച്ചേക്കണ്
ആ അ അയ്ശെരി ആ നിങ്ങ്ക്ക് പൈപ്പ്ലൈൻ ഉണ്ടോ വെള്ളത്തിന്. അങ്ങനത്തത് ഇണ്ടാവ ഇണ്ടാവൂലല്ലേ. ആ ആ അയ്ശെരി. ഉംന്ന്
ഇല്ലാ ഇല്ലൃ എന്റെ വീട്ടിന്റെറ്റവിടൊണ്ട് ഞങ്ങളെ അവിടൊണ്ട്.
എന്തിന് ആ അതെ അതിനുമാസം നമ്മളിങ്ങനെ അടച്ചുകൊടുക്കണ്ടേ.
ആ ഇന്റൊപ്പം അങ്ങനെ അടക്കണണാണ്
ങ്ങാ
ആ അവിടെ ഇന്റോടെ നല്ല വെള്ളത്തിന് ക്ഷാമമായിനെ ഭയങ്കര ബുദ്ധിമുട്ടായിന് എല്ലോടത്തക്കും വെള്ളത്തിന് പോവാലോ അങ്ങനെ എടങ്ങേറായിന്. പിന്നാ. അങ്ങനെയിപ്പോ പിന്നെ ഇപ്പോ കോയൽക്കിണർ കു അടിച്ചതുകൊണ്ട് ഇപ്പവിടെ വെള്ളൊണ്ട്.
ഉണ്ടല്ലേ.
കെണറ്റിലൊക്കെ ഒരു വേനലങ്ങട് തൊടങ്ങുമ്പോത്തും കെണറ്റിത്തെ വെള്ളം കഴിയും. ഞങ്ങളാ എറങ്ങാറ് ഞങ്ങള് പണ്ടൊക്കെ എന്റെ അമ്മ. ഞമ്മള് ചെറുതായെന്നൊക്കെ ഇങ്ങനെ കൊടം ഇപ്പോ എൻ്റെ മോളോട് ഞാൻപറയും കൊടം ഇങ്ങനെ ഒക്കത്തെച്ചുകാണ്ട് എത്ര കൊണ്ട് നെർ ഡ്രമ്മ് നെറച്ചേക്കണന്നറിയോ ഹ്ഹാ
അതെ ഇന്നും കയ്യിലൊന്നും ഇല്ലല്ലോ അന്നേ എടങ്ങേറായതല്ലേ അതെ. അന്നൊക്കെ ഒരുപാട് ഉമ്മാരെ കൊറെ കഷ്
ഏർ ഇപ്പത്തെ മക്കക്ക് അതൊന്നും അറിയില്ല എടങ്ങേറ് എന്താന്നൊള്ളത്. എല്ലാ സൗകര്യങ്ങളും ഉള്ളതല്ല ഇപ്പൊ.
ആ അതെ ഇപ്പ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സൗകര്യത്തിനൊന്നും കൊറവില്ല. ആ ഒരു ചൊമ ഉണ്ടെങ്കി ഒറക്കല്. ഇല്ല ഈ ഒറങ്ങണ ടൈമില് എനക്ക് എന്താ അറിയൂല ഓ ഇന്ന് ഇങ്ങനെ തൊടങ്ങുകാണ്.
ആകവെ എന്നാ മാറിക്കിട്ട്. മൊത്തം പണിയാണ് വരാൻ പണിയില്ല ആ ഇനിപ്പം സ്കൂളൊക്കെ തൊടങ്ങിയോടത്ത്.
ആ അതെ അല്ലെങ്കിതന്നെ പോവാൻ മടിയാണ്. ഭയങ്കരം കരച്ചിലാ ആ അതെ ഇപ്പം മൂന്നുദിവസ് ഒഴിവുതന്നെയല്ലേ മുഹറം പത്തുന്നൊക്കെയായിട്ടേ. അപ്പൊ പിന്നെ. പോകാൻ മടി ആ അന്നുഭയങ്കര മടി ഇന്നുപോയിട്ടില്ല ഭയങ്കര കരച്ചിലേന്. ഉം ഇന്നിപ്പം ഫസ്റ്റായിട്ട് എൽ കെ ജി ചേർക്കാണേ ആണ്ട് ഭയങ്കരം കരച്ചിലാ
ച്ചിലു വരുമ്പോ ഞമ്മക്കൊരു സങ്കടാണ്.
ആ ഞമ്മക്ക് സങ്കടാണ് അതാണ് വണ്ടീല് കയറ്റിട്ടയിന്ന് എറങ്ങി ഇങ്ങോട്ട് പോന്ന്. കരഞ്ഞിട്ട്.
അ ടൈമെടുക്കും ആക്കി അങ്ങനെ റെഡിയാവാണ്ട് കൊറച്ചു ചങ്ങാഴ്ച്ചകളൊക്കെ കിട്ട് കിട്ടുമ്പോ ആണ്ട് റെഡിയാവും അംഗനവാടി പോയിനാ ആദ്യം.
അംഗനവാടി പോയിനച്ചാ കൊറച്ചെടെ പോയിന് അതന്നെ അവക്ക് മടി ടിയാ അവക്ക് വീട്ടിനിക്കണം ഉമ്മച്ചീനെ കാണണംന്ന്. നതാണ് ആട്ട അങ്ങനെെ ഭയങ്കര മടി അപ്പൊ. ഉം. കുറച്ചടെ പോയാണ്ട് പിന്നെ അത് നിർത്തിയാണ് ഞങ്കൽവാടില്ല പ്രശ്നം.
ആഹ് ഇല്ല പോയലും പോയി
ആഹ് അല്ല ഇതിപ്പോ നെയ്സറിയിലാക്കിയപ്പോണ് പൈന്റെ ബുദ്ധിമുട്ട്
അപ്പൊ ക്ലാസ് അധികം തുടങ്ങാത്തോണ്ട് പടങ്ങളൊന്നും ചെപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവൂല അ ഒ വണ്ടണ്ട് ആഹ് ചെറിയ കുട്ടികള ആായതുകൊണ്ട് വസ്തികനൊന്ന് പരിചയപ്പെടാനൊക്കെ ഉണ്ടാവല്ലോ ഉം മൂത്തന്നെത്ര മ ഒന്നിലാ മൂന്നിലേ ശരി രണ്ടാൾ ഒരു പുള്ളേനാണോപ്പൊ
അല്ലെ ഓണ് വേറെ സ്കൂളിലാണുമ്പോള് ഇങ്ങനെ മദ്രസ് നഗിയില് നഴ്സറി ഉണ്ടാവൂല്ലേ ആ ഓനും നടന്ന് പോലെ നളവിടെ അടുത്ത്ന്നെ സ്കൂൾ ഉം ഇവിടെടുതന്നെ ഒന്ന് മുതല് പ്ലസ് ടു വരുണ്ട് ഉം മോള ഇപ്പൊഴൊക്കെ എത്തില്ല എൽ കെ ജിണ്ട് എൽ കെ ജി വി കെ ജി വേറെ നെയ്സറയിലാണ് മദ്രാസന്റെ കില് ന
ആഹ് ആച്ചേ ഞങ്ങ അവിടെണ്ട അങ്ങനെ ആഹ്
ആഹ് അങ്ങനെ പോകല ഒക്കല്ലെ വണ്ടി വരും
ആ ശരി എന്നേ മോനങ്ങനെ പഠിക്കാ ഉഷാറാണോ?
മോന് അങ്ങനെ ആ ഒപ്പി പോവ്ണ്ടേ അഡ്ജസ്റ്റ് ചെയ്യങ്കില്
വ ബുക്കെടുത്ത് വായിക്കാനും ഫോൺ കാണോ ഷാറല്ലേ ബുക്കെടുത്ത് വായിക്കാനൊന്നും
അതെ അതാല്ല
ആ നമ്മളള്ള പരീക്ഷൊക്കെ ആയാ തുടങ്ങ റെസ്റ്റില്ല നമ്മളെള്ളക്ക്
ആഹ് ഇല്ലേ അതന്നെ ഇതുവരെ
വയനാട്ട്
ആഹ് ഇല്ലേ അപ്പ അതെ എവിടെ ഡൈൻടേബിള ഒക്കെ എ പട്ടാംതിയതിക ഉണ്ട് അപ്പോ മോന് ഭയങ്കര മടിയ നമ്മള ഒപ്പത്തിന ഒപ്പം ഇരിക്കണം എന്നാ പിന്നെയും കൊറച്ചൊക്കെ നിക്കും ഇപ്പത്തിനൊപ്പം അല്ലെങ്കിൽ ഓന് നിച്ച് പോകും അപ്പ ഇപ്പ രണ്ടാൾത് കൂടി ആയോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ മറ്റേഓനെ മാത്രം നോക്ക
ഓക്കെമ്മതി അത വല് നമ്മള് ചെയ്ത കൊടുക്കണം അല്ലേ അല്ല ഉണ്ടാക്കൂ ആ ഇർത്തുണ്ടേയ് വല്ലേ ോ വിളൽപ്പിക്കണോ തിന്നാൻ കൊടുക്കണോ മാറ്റം ഒക്കെ പണിയന്നേ ഏഴാം ക്ലാ പടി എന്റെറെ മൂക്ക് ഞാനെല്ലാം ചെയ്ത കൊടുക്കല അ പറയാന് അതിന്റെ ചെറുതൊന്നും ഇല്ലാഞ്ഞിട്ടാണ്
ആഹ് അതെ അങ്ങെ മോക്കങ്ങനെ എല്ലാം ചെയ്തടുക്ക പല്ലേപ്പിക്കലരെ പല്ലറ്റൊക്കെ ചെയ്തേക്കാനായിട്ട് കേ എല്ലാം ചെയ്ത് കൊടുക്കണം അങ്ങനെ ആ രാവിലെ ടൈമ ഒന്നും ടൈമ രണ്ടാള് പറഞ്ഞ
പണി അതും ഉണ്ടാവുഅല്ലോ
ആ് അതെ ഒന്നും കഴൂല ആവിടോര് പോയിട്ട് ബാക്കിയുള്ള എല്ലാ പണിയും ചായകുടി വരെ ഓല്
ഞാന മനേന്നെ പോലാണ് പോയിട്ട് എനിക്ക് തിന്നാനേ ഇറങ്ങുവുള്ളൂ എല്ലേൽ സ്വസ്ഥത ഉണ്ടാവൂല്ല
ഉണ്ടാവില്ല അതെ അതൊക്കെ നായ ഓലോട്് പറഞ്ഞേക്കേണ്ട വണ്ടി കയറ്റി വിട്ടാല ഒരു സമാധാനം ഉണ്ട്
ചെിലപ്പ ഇണ്ടന്റെ മോണ് ഇങ്ങനെ ഉങ്ങ ഇരുന്ന് പോകുമ്പോ കളിച്ചിരുന്ന് വണ്ടി കണ്ട് പോണും കാണാെ വണ്ട ണ്ടി പോയി ഇതാണ് ഇത്ാക്കി കൊടുക്കാൻ നല്ല പണിയാണ് പിന്ന് നമ്മളെ ഇാ വേറെ വണ്ടി വിളിച്ച് വെുതെ അപ്പ ആ വണ്ടി ഇതിന്റെ മുന്നിൽ കൂടെ പോയപ്പോ വിടങ്ങി ഇരിക്കണ്ടാവും അമ്മൾ ഇങ്ങനെ കൂടെ പോയി ബസ് സമയത്തായി സമയത്തായി സമയത്ര ഇങ്ങ പറന്ന കൊണ്ട്ടുക്കണം അപ്പൊണ്ട ഇറങ്ങും
അന്നേ
അഞ്ചി മിൻറ്റ്ടിയ രഞ്ചിഞ്ന്റെ ടിയ ഒരുഞ്ചി ൻറ്റ് ഓര്ക്ക് വലിയ
ആഹ അതാണ് ഓല ഇങ്ങന ഇതാക്കും ഓർക്ക്ക്ക് സമയത്തിന്റെ വെല ല ഓര്ക്ക് ഇങ്ങനെ ഇപ്പോ ഉള്ളായാലല്ല
ിെട് പറയും സ്പീക്കറാണ് ത തുറന്നാൽ പിന്നെ പുട്ടൂല
പുട്ടൂല അതനെ ഇവര് വരുന്നേര കൊറച്ച് ആഹ അതെ പിന്നെ പോവയാ കുറച്ചൊരു സമാധനാനംുണ്ട് പറ
ആഹ് അ പിന്നെ പോയാരെ വരുവോള് കുറച്ച് ഇത് ഇതുണ്ടായി ആപര ഒന്നായിട്ട് ഒഴിഞ്ഞ മയിരിയാണ്
അതന്നെ
ഉ പണിയൊക്കെ നേരത്തെ കഴ്യോ പോയാാലല് പിന്നെ അകത്ത കയറൻ കൊറെേ ടൈം
ല്ലറെ ടൈം ആവും സാവധാനം എടുക്കാൻ കഴിയും പെട്ടെന്ന്
എ എന ഞാനും രണ്ടരക്ക ആാവും ഇവിടെ എൻ്റെ എളച്ചി ഒലൊക്കെ പന്ത്രണ്ടണൊക്കെകുമ്പോത്തിന് കുളിച്ച് കത്ത കേറ്യം
ആഹ അത വേ വേറെ ഉള്ള കാുമ്പോ നമുക്കൊരു പുതി പെട്ടെന്ന് കഴിഞ് മഴ ത്തൊക്കെ ഒന്ന് കുറച്ച നേം ഉറങ്ങാ ലോ
ആ് പന്ത്രണ്ട ണിആാവുമ്പോത്തിന് മൂത്തേച്ചിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കണ ആളാ ഇവിടെ തറവാട്ടിലൊക്കെ
അല്ലേ
ഇത് പണി ഇല്ല ച ഞാന് താത്ത വേഗ എടുക്കും ഉള്ള പണി വേഗങ്ങ എടുക്കും ഞാനൊന്ന് ആ ണ്ട് രിന്ന് ഒന്ന് കുറച്ച് ങ്ങണ്ടിരിന്ന് ആക്കപോലെ ഇടുക്കൊള്ളു എന്തായ നമ്മള തെ ഇറക്കണ്ട സാവധാനം എ എന്നും ഇതന്നെയല്ലെ പണി പിന്നെ നമ്മള് തറവാടിലല്ലാത്തത് കൊൊണ്ടാണ് ഒറ്റക്കായതുകൊണ്ടാണ് നമ്മുക്ക് ഇപ്പളെർത്താ മതിന്ന ചിന്ത ഉണ്ടായിട്ടാണ്
അല്ലെങ്കിൽ ആ അപലെ ഉണ്ടല്ലോ അ കൈക്കണന്നുള്ളരു
ആഹ് പിന്നെ അ ഓല്എന്താ വിചാരിക്കാ അമ്മ ള് ഇരുന്നാലും എന്തേും വിചാരിക്ക എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവോ ത്ത ആരും പറയാനുല്യ പേടിക്കാനുലിയ വേണഎടുത്താ മതി ആ
മക്കള് വരുമ്പോ ത്തിന്ഇടുത്താ മതി എന്നുള്ള ചിന്തല്ലേ അതാണ് ഒന്നാമത്
അതാണ് പിന്നെ അല്ലെങ്കിലും എൻ്റെ മുത്തച്ചി പാരുന്നില്ല ഓരോരുത്തർക്ക് ഓരോ ഇതാണ് വേഗം പണി കഴിഞ്ഞട്ട് അ ക ത്തക്ക് കേറണം അങ്ങനന്നുള്ളത് ഉണ്ടാവു
ആഹ അതെ ന്നെപെട്ടെന്ന് എടുക്കാൻ കഴള്ളണ്ടക്ക് സുഖണ്
വൈക്ക് വൈക്ക്ഓരോന്നോ രോരോുംങ്ങ നിക്കാതണ്ടെടുക്കുന്നിട്ട് പിന്നെ ഇരിക്കും ഞാനപ്പോഴും പറയും പണി കഴിഞ്ഞിട്ടി ഇരുന്നാ പോരെ ഇത്ഇങ്ങനെ ഇരുന്ന്ുകാണ്ട് ഇടുക്കുമ്പോഴാണ് കഴിയാത്തത്
ആഹ അതെ എടുത്ത ന അപ്പന്താ പറല പെട്ടവ പണിടു ടുത്ത് ക്കാണ്ട് വേഗം റൂ. ഉള്ളില് കേറിയാ നിനക്ക് സുഖല്ലെ നീ ഒറ്റക്കല്ലെള്ളത്റിയും അപ്പൊ അങ്ങനെ പെട്ടന്ന കൈച്ചാൻ കഴിയൂല്ല അങ്ങനെ എന്തേലും ആയിട്ട് നേരെ കണക്കാവും ഉം
എങ്ങനെയ റേഞ്ച് പോയോ ഒന്നു കേൾക്കില്ലല്ലോ ങ്ങളെ ഉറങ്ങിയ അതിൻ്റെ ടയില് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല ആ പറഞ്ഞത്
അ് ശരി' അല്ലോ മോളില്ലാത്തത കൊണ്ട് പിന്നെ ഒന്ന കൂടി നേരത്തെ ആവോ കാരംന്ന പറിയമോള് ഉണ്ടാവുമ്പോ തീും കഴൂല്ല കാരിന്നപറയ
ആഹ് ഇല്ലേ അതാണ് മോളണ്ടവാ പിന്നെ മുള എന്തെങ്കിലും ആയിട്ട് വെക്കല് മ്മമ്മ വിളിച്ച് ങ്ങവരും ഉം അതന്നെ അപ്പൊ ഒന്നും കൂടെ ടൈമ പോണന്ന് അറിയിൂല്ല എന്തെങ്കിലും എടുത്ത വെച്ചിട്ട ബങ്ങോട്ട് വലിച്ചിട്ട് ട്ടാക്കി ഇങ്ങട്ടാക്കി അങ്ങ ഉണ്ടാവും അപ്പൊ പിന്നെ ടൈമ് നല്ലോണം അധികവും ഒല്ല്ലേനിഓളെ കൂട്ടാന് മൂന്നര മുന്നേ മുക്കാല് ആക്കുപ്പൊക്ക് പോണ്ണം അപ്പൊ ആ ഒരു ബേജാറുണ്ടാവും മനസ്സിലേ
ആഹ് അപ്ളയങ്ങ കത് കേയറണംന്ന്ന്നില്ല ആഹ
ഇല്ല അതിനായിട്ട് ഇങ്ങനെ വേണ നോക്കിയിട്ട്
വന്നീന് ശേഷം പിന്നെ ചോറ് കൊടുതൊകൊതിന്നാന എങ്ങനെ ആള് പത്തൊക്കെ തന്നെണ് തിന്ന്ണെമക്കളായല്ലേ ഏത് സുഖാണ്
ആഹ് സുഖമാണ് വന്നിട്ടായാലും ഒന്നും കഴിക്കൂല പിന്നെ ഞാൻ പി വീട്ടില് നടകണങ്ങനെ ഉച്ചക്ക് കൊറച്ച് കൊണ്ടോണതല്ലേ അത് കൊറേ നേരം ഇരുന്ന കൊറ ച്ച് കൊടുക്കുള്ളൂ അതന്നെ കുറേ നേരം കഴിഞ്ഞാലേ തിന്ന് തീരുള്ളൂന്ന് മിസ് അങ്ങനെ പറയും
ആഹ് ചിലകുട്ട്യാള് ങ്ങനെ പ്പൊ ചെറിയതാണ്ണ ഇച്ചിലും ചിലകുട്ട്യാ തിന്നണണ്ട പൂജയാവും നമ്മുക്ക് ആ ഭാഗ്യല്ലേ മ പ്പളും പറയും മക്കളെ കൊണ്ട് തിന്നണ ഭഗ്യല്ല ആറി
അണ് തിന്ന് കിട്ടിയാ നമുക്ക് സുഖണ് അത് വാരി തീരി കൊടുക്കണം അത് നമ്മൾ ടൈം പോ ആ അതെ ന്നാ പിന്നെന്താ ആഹ ആയിക്കോട്ടെന്ന ഒക്കെ ആഹ് ആയിക്കോടെ ശരി വലക്കും സ്ല്ലാം